കേക്കുന്നുണ്ടോ
ആ ഇണ്ട്ണ്ട്
ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ആഹ ഫുഡൊക്കെ കഴിഞ്ഞോ
ഉം ഫുഡൊക്കെ റെഡിയായി ഔടെ റെഡി ആയോ
ഓഹോ എല്ലാം റെഡിയായി സ്വസ്ഥമായിട്ടിരിക്കാണ് പ്രത്യേകിച്ചൊന്നുല്യ ആഹ് ഒരു സംരംഭ പരിപാടിയ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊ ണ്ടിരിക്കുന്നു
മ് മ്
എന്നിട്ട ആ നേരത്തെ വടി മോളെ സ്കൂൾ മൂക്ക് പോണം അപ്പൊ അവർ അവക്ക് കൊണ്ടട്ടെല്ല എല്ലാ ങ്ങ് ശരിയാക്കും
ആഹ ആഹ
ആഹ മക്കളൊക്കെ എത്രുണ്ട് ടിച്ച ആഹ ആ ബ്രേക്ക്പാസ്റ്റും കഴിഞ്ഞു ആ മണി പതിനൊന്നായില്ലേ ഇപ്പം കൊറച്ചേരും കൂടെ കഴിഞ് ലഞ്ചിനുള്ള പരിപാടി
ലഞ്ചിനി ആഹ
മക്കളൊക്കെ സ്കൂളീ പോയാ
ആഹ പോയി പോയി
ഉ എന്തോ ജോലി ചെയ്യുന്ന
ഹൗസ് വൈഫാണ്ണ്
ആഹ ഉം
ഉ ഉ
സംരംഭങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നി ല്യോ
ചെയ്യണം
മ് മ് മ് ആ നമ്മളരു സംരംഭം പ്ലാൻ ചെയ്യുവയാണ്
ആഹ ആഹ
നമ്മള് കുടുംബശ്രീന്ന് അഞ്ചാറ് പേര് ചേർന്ന് ഇപ്പം ബന്തിപ്പൂ കൃഷിയുണ്ടല്ലോ ഓണത്തിനേക്ക് അത്ത ഇടാൻ വേണ്ടിയിട്ടുള്ള ആഹ അതിനുള്ള കൃഷിയെല്ലാം ഇറക്കി ഒരു ഒരു മാസമായി കൃഷി ഇറക്കിയിട്ട് ആ ഒരു മാസമായി തൈ നട്ടിട്ട് അതായത് ഞങ്ങളൊരു ഞങ്ങളൊരു വസ്തു പാട്ടത്തിന ടുത്തിട്ട്
ഉം ഉം
അടുത്തൊരു വസ്തു ആ കാട് കയറിക്കിടന്ന വസ്തുവാണ് അത് നമ്മള് പാട്ടത്തിന എടുത്തിട്ട്
ഉം
എടുത്തിട്ട് തുച്ഛമായ പൈസയള്ളു കാരണം അവരു അവിടെ കാട പിടിച്ചു കിടന്നതാ അപ്പൊ നമ്മള് വൃത്തിയാക്കി എടുക്കുവല്ലോ അപ്പോ ആഹ അപ്പോ അങ്ങനെ അങ്ങനെ വൃത്തിയാക്കി എടുത്ത് ആഹ്
അവിടെ ആഹ അങ്ങനെ
ആഹ ആഹ് ആഹ നട്ട് കുറച്ചായി ഇച്ചരി ആയി വരുന്നുണ്ട് വള വളപ്രയോഗങ്ങളും എല്ലാം ചെയ്തു
ഉം ഉം
എല്ലാ ദിവസവും വന്ന് കുറച്ച് നേരം പോവും. നമ്മള് ആ നമ്മള് നട്ടാ മാത്രം പോരല്ലോ. അതിനെ പരിചരിക്കുകയൊക്കെ വേണ്ടേ ആ കൊറച്ചു നേരം പിന്നെ ആ നമുക്കും അതൊരു സന്തോഷം. അന്നേരം അ അതിന്റെ പരിചരണവും നടക്കും. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം സെക്ഷ താണ് പിന്നെ ഇനി നമ്മള്. പച്ചക്കറി നടാനുള്ള പരിപാടി നോക്കുവാണ്. അതിന് ആ അതിനും ഇതുപോലെ തോട്ടം എടുത്ത് ഇതുപോലെ പുരയുടെ എടുത്തിട്ട് അവിടെ കള പറിക്കുകയും കിളക്കുകയും ഒക്കെ ചെയ്ത്
ചെ
പിന്നെ നമ്മള് മാത്രല്ല കുറച്ച് പുറത്തുന്ന് ആൾക്കാരെയും കൊണ്ടുവരും.
ആ ആഹ
കുപ്പിയുണ്ടോ കുപ്പിയുണ്ടോ? ആ അങ്ങനെ അങ്ങനെ അതും ചെയ്യും.
ഉം ഉം
ആ അതങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുവാണ്.
അപ്പൊ സമയം പോവുല്ലെ?
ആ ആഹ അങ്ങന സമയം പോകും. മം പിന്നെ അവിടെന്തര വിശേഷം. രാവിലെ ദോശയും കടലകറിയും.
ദോശ ആ ആഹ്.
മക്കളൊക്കെ എന്തൊത്തിനെ പഠിക്കുന്നെ.
ഒരാള് എട്ടില് ഒരാള് മൂന്നില്.
ആഹ് ആഹ് ആഹ
അവിടെ വലിയ മക്കളാണോ.
ആഹ് വല്യ
ആഹ് ഉം.
മോള് സി എ ക്ക് പടിക്കുന്നു. പിന്നെ
ഉം ഉം.
ആ നേരത്തെ പോവും. നേരത്തെ പോവും.
ആഹ് ഉം.
ആ മോള് സി എക്ക് പഠിക്കുന്നു മോൻ ഉം നഴ്സിങ്ങീന് പഠിക്കുന്നു.
ആഹ് ആഹ്
മുന്നൂറ്റി അറുപത്. ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത്. ഒന്നെമുക്കാൽ ഒന്നെ മുക്കാല് വ
ഉച്ചക്കത്തേക്ക് ഫുഡൊക്കെ റെഡിയായോ?
ഓ ആയി അയി അയി.
മ് മ്.
നേരത്തെേ കഴിഞ്ഞു.
നേരത്തെലേ ആഹ് ആഹ്. അവര് പോവുമ്പോ ഫുഡ് കൊണ്ടോവോ?
ആഹ് കൊണ്ടോകും കൊണ്ടോകും.
ഉം ഉം. ഇന്നന്താ സ്പെഷ്യൽ?
ശെ ഒന്നുല്യ.
ആഹ് മീൻ വാങ്ങാറുണ്ടോ?
ആ ഉണ്ട്ണ്ട് ഇപ്പം അങ്ങനെ മീനൊന്നും കിട്ടക്ക ഇല്ലല്ലോ.
ആഹ് ആഹ് അവ്ടെ മഴ ഇണ്ടോ?
ഇല്ല മഴ ഇന്നലൊന്നും ല്ലായിര്ന്നു.
ആഹ് ആഹ് ഇവിടൊക്കെ നല്ല മഴേണ്.
ആണോ?
ഉം ഉം ഇന്നലിം ഇന്നൊക്കെ നല്ല മഴണ്ട് രാത്രി ഒക്കെ.
ആഹ് ഉം ആഹ് ആഹ്
ഇപ്പൊന്ന് നിന്ന്ട്ട്ണ്ട് പക്ഷെ വെയിലൊന്നുല്യ.
ആഹ് ആഹ് മക്കളൊക്കെ പോയോ സ്കൂൾല്?
ആഹ് എല്ലാരും പോയി അപ്പ ഇവടെ വെറുതെങ്ങനെ ഇര്ക്കാണ്.
ആഹ് ആഹ് പിന്നെ നിങ്ങളെന്തെര സംരംഭം തുടന്നുന്ന്ണ്ട്ന് കേട്ടാ.
ആഹ് എല്ലാ പണിം കഴ്ഞ്ഞ്.
ആഹ് ആഹ്
ഏഹ് ഇഞ്പ്പം അവര് വരോളം വെർതെ ഇരിക്കാണ്.
ആഹ് ആഹ്
വൈകുന്നേരം സ്നാക്സൊക്കെ എന്തെങ്കിലും ഇണ്ടാക്കോ?
സ്നാക്സ് ഒക്കെ വെക്ക്യ.
ഏഹ് സ്നാക്സ് ഒക്കെ ഇണ്ടാക്കാർണ്ടോ?
ആ അത്യാവശ്യം.
ആഹ് ഒണങ്ങി
പേപ്പർല് പൊതിഞ്ഞാ മതിയോ
ഏഹ്
ആ ഹാ
എന്താ പറഞ്ഞേ?
ആ ഇല്ലയില്ല ഇവിടെ പറഞ്ഞതാ
ആഹ് ആഹ്
മൊളക് പൊടി ഇട്ടാ അതാ നൂറ്റിമുപ്പത്തഞ്ച് പാകാ ഇരുന്നൂറ്റി അമ്പതിൻ്റെ
ഹലോ
ഹലോ
പറയ് എന്തൊരാ ആള്
ഇന്ന് ഇഞ് വേറെന്താ പരിപാടി എങ്ങോട്ടേലും പോകുന്നുണ്ടോ?
കുഞ്ഞുങ്ങള് കൃഷിസ്ഥലത്ത് ആഹ് അതിന്റെ പേരിലാണ് അവരുമായിട്ട് സംസാരിച്ചു കൊണ്ട് ന്നിന്നാണ്ടാണ് കോള് പോയത്ട്ടോ കൊറേ നേരം ഡിലേ ആയിട്ട് ഡിലേ ആയിട്ട് നിന്നത്.
ആഹ് അത് പ്രശ്നയില്ല.
നമ്മളിത് നല്ലോണം സംസാരിച്ചെങ്കിലേ
അതെ അതെ.
ആഹ് സംസാരിച്ചേന്റെ പേരിലാണ് ഞാൻ പിന്നെ. വീട്ടിൽ എത്തിയാൽ ചെലപ്പോ ആരും വീട്ടിൽ വന്നു കയ്യുമ്പോത്തേക്കും അത് കാരണം കിട്ടിയ സമയത്ത് വിളിക്കാന്ന് പറഞ്ഞിരുന്നപ്പതേനും. ആള് വന്ന് ഓരോ കാര്യങ്ങള് ചോദിച്ചതാ ആഹ് അവർക്കൊക്കെയും. ഇതുപോലെ തുടങ്ങണ തുടങ്ങാനുള്ള പ്ലാനാണ്. അങ്ങനെ അതിന്റെ കാര്യക്കെ ചോദിച്ചതാ.
അപ്പൊ അതിനെ പറ്റിയല്ലെ ചോദി
പിന്നെ ആഹ് ചോർച്ച പിന്നെ ഞങ്ങടെ ഞങ്ങളെ നെല്ലിന്റെ അടുത്തൊരു കടയുണ്ട് നാടൻ സാധനങ്ങൾ കൊടുക്കുന്ന കട. നാടൻ വെളിച്ചെണ്ണ ആഹ് നാടൻ വെളിച്ചെണ്ണ നാടൻ തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി.
ആഹ് ആഹ്
ഒക്കെ കൊർച്ചുന്ന ഒരു കടയുണ്ട് അന്നേരം അവിടെ അവിടെ. ഇരിക്കുവായിരുന്നുണ്ട് ഞങ്ങളെല്ലാവരൂടെ
ആഹ് ആഹ്
അട്ത്തെചേച്ചി എ പുറത്തോട്ട് പോയി അന്നേരം ഞങ്ങളെ പറ ഞ്ഞേപ്പിച്ചിട്ടാ പോയത്
ആഹ് ആഹ്
അങ്ങന ഒരാള് വന്ന് വെലയൊക്കെ ചോദിച്ചതോ വെളിച്ചെണ്ണയ്ക്കൊക്കെ ആഹ് വാങ്ങ
ഉം ഉം
അതെല്ലാം നാടൻ സാധനങ്ങളാണ്
അത്യാവശ്യം വെലൊക്കെ കൊടുക്ക്
പക്ഷെ വെലയുണ്ട് വെലയുണ്ട് പക്ഷെ ആളുകള് നല്ലതായിട്ട് വാങ്ങിക്കേ ചെയ്യും. കാരണം ആഹ് ആകെമിക്കലൊന്നും ഇല്ലല്ലോ.
ആഹ് ആഹ് അതെ അതെ
പിന്നെ എടക്ക് വെച്ച് നമ്മൾ അതും പ്ലാൻ ചെയ്തായിരുന്നു വാഡ് കൃഷിയൊക്കെ നടക് വാഴ കൃഷി നടത്തുമ്പഴെ വാഡ് കൃഷി നടത്തുമ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കുള്ള കൂരവൊക്കെ ഉണ്ടല്ലോ പ്പ നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൊലയുണ്ടാക്കി ട്ട് കഴിഞ്ഞാലേ അവർക്കുള്ള ആഹ് അവർക്ക് പൊടിച്ചു കൊടുക്കാല്ലേ മ്മ അപ്പൊ നല്ല ഹൈജീനിക്കു ആയിരിക്കും ആഹ് നല്ല ക്വാളിറ്റി ഉള്ളതും ആയിരിക്കും ആഹ് അങ്ങനെയൊക്കെ ഒരു പ്ലാനുണ്ടായിരുന്ന്
ആഹ് അതെ അതെ
ആഹ് ആഹ് അഹ് എല്ലാം എല്ലാം നടക്കണം നടക്കണോന്ന് മനസ്സിൽ ചിന്തിക്കുന്നു ഉം ഉം നടക്കായിരിക്കും എന്ന് വിശ്വസിക്കാം
ഉം ഉം
ആഹ് പിന്നെ പിന്നെന്ത മക്കളൊക്കെ വരാ ഒരുപാട് താമ ലേറ്റ് ആവോ
ആഹ് അവര് നാല മണി നാലരക്കേ
ആഹ് വരാ ആഹ് ആഹ് ആഹ് അന്നേരം അതുവരെ ഫ്രീ ആയിട്ട് ഇരിക്കുവാണല്ലേ
ആഹ് അതെ അതെ
ആഹ് അഹ്
എന്നാലേ ശെരിട്ടോ
ഇല്ല പത്ത് മിൻറ്റ് ആയല്ലേ
ഉ
ഓക്കെ ഓക്കെ ശരി